ഹലോ കേൾക്കാവോ എന്ത്‌ ക്കിന്നാന്നോ നെറ്റ് വർക്ക് വല്ലാർക്കും
ആഹ് നെറ്റ് വർക്ക് ഇഷ്യൂസ് ആയിരിക്കും മഴ കാരണം ഇങ്ങനെ ഇരണ്ട് മൂടി നിക്കുവല്ലേ ആഹ് ആഹ്
ഇപ്പ എങ്ങനെ ണ്ടവിടെ മഴ ഇന്ന് പെയ്തൊ
ഉം മഴ ഇന്ന് ഇതേ ഇപ്പൊ ഒരു വെല്ല്യേ മഴ കഴിഞ്ഞിട്ടിരുന്നതേ ഒള്ളൂ
ആണോ ഇന്നിവടെ പെയ്തില്ല ഇതുവരെ ചെറുതായിട്ടൊന്ന് പുടിച്ച് എങ്കിലും ഭൂമി തന്ന എന്താ നനയത്തക്ക വിധത്തിലൊന്നും പെയ്തില്ല
ആഹ് ആഹ് ആഹ്
ഉം ഇപ്പം ഒന്ന് തെളിഞ്ഞ നിക്കുന്നു ഉം മെനക്കെടുത്തുന്നാ മ ഴയാ അല്ലയോ എന്നാ പെയ്തങ്ങ് തോര് അതില്ല പെയ്യുവാണെങ്കി അങ്ങ് പെയ്യ അതില്ല അല്ലെങ്കിൽ വെയിലാണെങ്കിൽ വെയിൽ അതും ഇല്ലാ
വെയില് അതന്നെ വെയിലന്ന് വെച്ചാ എന്നാ വെയില ചൂട് കാരണം ഇരിക്ക അല്ല കഴിഞ്ഞ മാസം സൊക്കെ എന്തരു വെയി
ആഹ് നേരത്തെ അതാ ആഹ് മാളത്തിലുണ്ടാന്ന പാമ്പ് വരെ പൊറത്ത് വന്നില്ലയോ
പൊറത്ത് വന്ന അതി ഉന്നു അറി പാമ്പുകളെല്ലാം മനുഷ്യന്മാരുടെ ചെരുപ്പിലായി അവിടെയ ഇവിടെ എന്തെല്ലാം ഇപ്പൊ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കി രണ്ടു ലക്ഷം രൂപ എങ്ങനെയാണ്ട് കൊടുക്കൂന്ന് ഇതുണ്ടല്ലോ
അതുണ്ടോ അയ്യോ അത്രക്കും പാമ്പിന് ഉം
മരിച്ച് കഴിഞ്ഞാ പത്തു ലക്ഷം അങ്ങനെണ്ടാ പറയണ്.
അയ്യോ മരിച്ചാക്കെന്തിനാ പത്തല്ലേ ഓറെ വീട്ടില്ലേ
ആഹ് മരിച്ചാൽ പത്ത് കടിച്ചാൽ രണ്ട്.
കൊള്ളാലൊ പാമ്പിനൊക്കെ ഇത്രയും. ഉം
ഡിമാൻഡ് പക്ഷെ അതിപ്പോ ഉം അതുപോലെ ആയല്ലോ സ ഇത് ഉം ആ മാളവും ഇല്ല ഒന്നും ഇല്ലാതുകൊണ്ട് എല്ലാം മനുഷ്യർ തന്നെയാണല്ലോ ഇതെല്ലാം വെട്ടി നശിപ്പ
അത് ശെരിയാ ഉള്ള എല്ലാം വെട്ടി നികത്തി. ഹിഹി മണ്ണ് ഇട്ട് കൊറെ ബിൽഡിംഗ ഒക്കെ ആയപ്പ അയിന്റെ സ്ഥലം എല്ലാം പോയി അതിനേ ഞ്ഞിട്ട് കാര്യല്ല നമ്മുടെ കൂട്ട തന്നെ അവർക്കും ഇല്ലേ ജീവിക്കാനുള്ള അവകാശ
ആ അത് തന്നെ ഭൂമില് ഇപ്പ നമ്മടെ നമ്മുടെ വീടിന്റെ അപ്പുറം ഒരു ക കയ്ത്തോട് പോലത്തെൊരു സംഭവണ്ടേയ്
ആഹ് ആഹ് ആാ
ആ അതാണെങ്കില് ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പഴത്തേക്കും വേസ്റ്റുകള് വന്ന് നിറഞ്ഞ്. വെള്ളത്തിന് ഒരനക്കവും ഇല്ല എന്നോരം മഴ പെയ്താൽ വെള്ളത്തിന് ഒരനക്കവും ഇല്ല അതിപ്പോ ഒഴുക്കില്ലാണ്ടേ ആ വെ റ്റകളെങ്ങെനെ അതുപോലെ ആളുകൾ എന്തോരും പറഞ്ഞാലും മനസ്സിലാവൂല്ല വേസ്റ്റുകൾ ഇങ്ങനെ കുപ്പിയായിട്ടും പാട്ടെ ആ സാധനങ്ങളൾെല്ലാം ഇട്ടും നിറഞ്ഞഞ് നിക്കുവാ
ആണല്ലേ ആഹ് നമ്മുടെ വീട്ടിൽ വീട്ടിലോട്ട് കേയറുവോ വെള്ളം അത് നറയുമ്പോ?
വീട്ടിലേക്ക് പറമ്പിൽ കേറും ഒത്തിരി മഴ പെയ്യുമ്പോത്തേക്കും. ആഹ് അഴുക്ക് വെള്ളവാത്.
അതെയ ആഹ് ആഹ്
അപ്പ ഞാനപ്പ നമ്മളെ വാർഡിലെ ഒ കൗൺസിലർ വിളിച്ചു കഴിഞ്ഞപ്പഴത്തേക്ക് അദ്ദേഹം പറയുവാ നമ്മളെന്ദോരം കാണ ഇപ്പം ഒരു ജനങ്ങളൊന്നും നോക്കൂല ജനങ്ങളെല്ലാം ഇങ്ങനെ അഴുതായിട്ട് ട്ട് അയ്‌ന് ശേ ലാസ്റ്റ് സർക്കെ നമ്മുടെ മെല്ലെഒക്കെ ഇങ്ങനെ കേറുന്ന ഒര അവസ്ഥയാണ് ഇപ്പൊ.
ഉംഹും ഹും ഹ. എല്ലാർക്കും അതാണ് എല്ലാവർക്കും അവ രോരെ വീടും പരിസരം വൃ ത്തിയായിട്ടിരുന്നാൽ മതി എന്നാൽ മറ്റുള്ളോരെ വീട്ടിലോട്ടാ അല്ലെങ്കി വസ്തു വിനകത്തോട്ടാ ഇതെന്ന് ഒഴുകി പോുന്നേന്ന് ചിന്തിക്കിന്നില്ല.
ആ നമ്മള് ജനങ്ങളും കൂടെ നോക്കിയാലല്ലേ സമൂഹം നന്നാകുള്ളൂ.
അതെ അതാരും ചിന്തിക്കുന്നില്ലല്ലോ? അത അവനോവന്റെ കാര്യം വലുത് എല്ലാർക്കും അവരുടെ വീട്ടിൽന്നാ വേസ്റ്റ് പോണം. അതുകൊണ്ട് അവരെടുത്ത് അടുത്തുള്ള പുഴൽ എടുത്ത് എറുയുന്ന്..
എറിയുന്നത് അത് തന്നെ ഇപ്പൊ കു
ഇവിടെ ചെല്ലുന്നൊന്ന അവർക്ക്റിയേണ്ട കാര്യ ഇല്ലല്ലോ,
കാര്യമില്ല കുപ്പികളായാലുവെ.. അത്മാത്രം കുപ്പികളാ മിനറൽ വാട്ടറിന്റെ..
ഉ ഹ് ഹ എന്ത് എ ഉ ഉ.. എന്റെ വിന്നും ബാക്കില ഇതുപോലാ ചെറിയൊരു കൈത്തോടാ സ്നഗ്ഗി ഒഴുകി വരുന്ന അപ്പം.. അതുപോലെ തന്നെ നമ്മുടെ വീടും ആ കൈത്തോടു ആയിട്ട് എന്താ യെ നിരപ്പ്.. ലെവൽ ഏകദേശം ഒരുപോലെ ആ വെള്ളം.. ആ നിറയുമ്പോ അതിന്റെ കുറച്ചൂടെപ്പൊക്കെ ഉള്ള വീടുമായിട്ട് അപ്പം.. വല്യ മഴയൊക്കെ വരുമ്പം ഇങ്ങോട്ടൂടെ വെള്ളം.. കേറും അപ്പൊ ആ വേസ്റ്റും കുപ്പിയെല്ലാം നമ്മുടെ അയ്യത്തെ ലാസ്റ്റ് നമ്മൾ ന്നത് കുത്തി കുത്തി വിടണം. ഉം കുപ്പിയും പാട്ടൊക്കൊണെങ്കി പിന്നെ നമുക്ക് എങ്ങനെയെങ്കില സ്നഗ്ഗി.. അങ്ങനെയുള്ള വിസർജനങ്ങളൊക്കെ വരുന്നതെ..
വരുന്ന അതല്ല ഒരു ഇത ഇല്ലാണ്ട് ജനങ്ങളല്ലേ ആ എന്നിട്ട്.. കൗൺസിലർ കുറയാ ഞാൻ അവിടെ ഒരു ഇങ്ങനെ.. വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബിൻ കൊണ്ട ഇട്ട് കുപ്പി പെ പേപ്പർ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി ഇട്ട്.. ഇട്ട കഴിഞ്ഞപ്പോ അതിനകത്ത് ആളുകൾ കൊണ്ട് സ്നഗി ഇടുവന്ന്..
ഉം ഉം ഉം എന്ന ഇതൊക്കെ ഡ എന്തോ എന്താ ഹ വൃത്തിയ ആക്കിട്ടെ.. ഡിസ്പോസ് ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങള ഉണ്ടല്ലയോ അത് ഉണക്കിയിട്ട് ഒന്ന് എങ്കി കരി.. അതിന്റെ പഞ്ഞി ഇതൊക്കെ മാറ്റിയിട്ട് കരിച്ച് കളയോ.. അങ്ങനൊക്കെ ചെയ്യാം പക്ഷെ ആരും മെനക്കിടത്തില്ല..
ഇടത്തില്ല അല്ല ഇങ്ങനെ കൊണ്ട് ഇ ഇങ്ങനെ തോട്ടിലേക്ക് ഇടുകവായാണെങ്കിലും.. ജസ്റ്റ് ആ ഇതൊന്ന് പൊട്ടിച്ചു വിട്ടാ മതി.
ആഹ് പൊട്ടിച്ചിട്ടാമ്മതി അതെന്നെ കലം നേനി..
ആ കലങ്ങി പൊക്കോളും പിന്നെ ആ ഒരു ഇതല്ലേ ഉള്ളൂ,
ആഹ പഞ്ഞിയ ആയോണ്ട് വെള്ളം മുഴുവന അത് പിടിക്കുമ്പം പൊങ്ങി കിടക്കുകയും ചെയ്യും.
പൊങ്ങി കിടക്കും ഒരു നാല് സ നഗി വന്നു കഴിഞ്ഞ്പഴത്തേ ഒരു തോള്.. കൈത്തോട് നിറയുന്ന അവസ്ഥയാ ആ.. ഇപ്പൊ ഏത കുഞ്ഞി പിള്ളേർ ഏതോ..
കിടന്നയി ഇതൊക്കെ പറമ്പിലൊക്കെ വന്ന് കിടന്നിട്ട് പിന്നെ അത് ഒഴിപ്പോയ ന്ന അവിടെ കിടന്ന് അഴുകി.. അസുഖങ്ങളല്ലേ ഉണ്ടാവുന്ന ഇനിയിപ്പം എന്തായാലും മഴ ആയതുക കൊണ്ട് ഇനി അസുഖങ്ങളുടെ സീസൺ ആകുന്നു..
ആ ഇനി അസു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓ ഓടകളിൽന്ന്റയുമ്പോഴത്തേക്കും.. നമുക്ക് ഇറങ്ങി അത് കുത്തി വിടാനും പറ്റില്ല അതുപോലത്തെ രോഗങ്ങളല്ലേ.
ആന്ന് പ കേട്ടിട്ടില്ല അത എന്തൊക്കെ പേരുകളാന്നുള്ളതാ..
ആഹ അത് തന്നെ ചുമ്മ്മ നമ്മക്ക് ന
പോറ കൊറോണയന്നും വന്ന്.. ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇനി എന്താണോ ഇനി അടുത്തതൊക്കെ,
വരാൻ പോണം അതെ അല്ല അതിലും വല് എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പം.. സർ അങ്ങനെ നേരാണോന്ന് അറിയത്തില്ല യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ സർ സക്കാര് എന്നാ മോദി സർക്കാാര് പറഞ്ഞേക്കണ ഹ് എന്ന.. ഇത് ന്ന ജന ഒരുപാട് പൈസകളൊന്നും ബാങ്കിൽ ഇടരുത്.. പൈസ ക്യാഷ ആായിട്ട് സൂക്ഷിക്കണം, പിന്നെ സ്വർണ്ണങ്ങൾ ഒരുപാട് മേടിക്കരുത് മേടിച്ച് വെക്കരുത് അങ്ങനെയൊക്കെ ഒരു ന്യൂസ്.. ങ്ങനെ കേട്ടോ അതപ്പോ.. ആ അതൊക്കെല്ല രോഗം വരുന്നേന്റെ ആണോ ചിലപ്പോ യുദ്ധം വരുന്ന..
അതൊക്കെ യുദ്ധത്തിന്റെ ഇതിലാ യുദ്ധ മരുമ്മം ഇന്ധനവിലയൊക്കെ.. എക്ക കൂടും അപ്പൊ ഗോൾഡ്ക്ക റേറ്റ് കൂടും ഇത്രേ റേറ്റിനൊന്നും നമ്മള് മേടിച്ചാ നമുക്കൊക്കെ സാമ്പത്തിക നഷ്ടവല്ലേ
ഉം ഉം
പിന്നീട് ഒരു പക്ഷേ ഇത് കുറഞ്ഞാലോ അങ്ങനെയുള്ള രീതിയില്
അങ്ങനെ ആരിക്കും അല്ലേ എന്താലേ സ്വർണ ത്തിന്റെയൊക്കെ വില ഒന്നര ലക്ഷം രൂപയാകണു
അതെ അതെ എന്നാലും പണ്ടൊക്കെയൊള്ള സ്വർണം ഇപ്പഴും സൂക്ഷിച്ചു വെച്ചെറിക്കുന്നവർക്കത് നേട്ടം
അത് നേട്ടം അതന്നെ ഇനിപ്പ ഇപ്പൊ
ക്കത് എന്താ നോക്കിരിക്കാന്ന് മാത്രം
ഇപ്പിപ്പ ഒള്ളവർക്കും സ്വർണം മേടിക്കാൻ പറ്റൂല ഇപ്പൊ പാവപ്പെട്ട പെമ്പിള്ളാരെ കെട്ടണ കെട്ടിക്കണെങ്കി എന്തൊരവസ്ഥയ
സതെ ശരിയാ കാശുള്ളവർ പോട്ട അവര് എഹ് നൂറും നൂറ്റൊന്നും ഇരുന്നൂറൊക്കെ കൊടുക്കുന്ന പോലെ വിടാം കാരണം അവർക്ക് കാശ് ക്യാഷ് ഉള്ളത് കൊണ്ടല്ലേ അത്രേം കൊടുക്കണെ എങ്കിലും ഒരു ഒരു പത്ത് പവൻ കൊടുക്കുന്ന പാവത്ത്ങ്ങളുടെ കാര്യവാ അതോഗതി
അതന്നെ അവക്ക് ഒരു ഒരു പവൻ മേടിച്ച് കൊടുക്കാൻ പറ്റാത്ത അവസ്
അവസ്ഥയാ ഒന്നും അല്ലെങ്കി നമു ഗേ എന്തവാ തലിം മാലേങ്കിലും മേടിക്കണ്ടേ അല്ലെങ്കി ഏഹ് കല്യാണത് മോതിരോ
അതെ ഒരു മോതിരം മേടിക്കാനുള്ള ഒരു ഇത് വേണ്ട പിന്നെ കല്യാണ ചെലവുകള്
അതെ
സാധാരണക്കാരായ ഒരു അച്ഛന് ഒരു മകളെ കെട്ടിക്കാൻ പറ്റാത്ത അവസ്
അതെ അതെ എന്തോ വന്നാലും ബാധിക്കുന്ന സാധാരണക്കാരെയാ കാശൊള്ളവന് കാശൊള്ളവന് ഇതൊന്നും അറിയണ്ട കാര്യവില്ല സുഖം ശ്വസ്ത്തം രാവിലെ പോവ കുറച്ച് കശുണ്ടാക്ക അങ്ങനെ അങ്ങനെ
അതെ അതെ അല്ല മക്കളെ ശപിച്ചു പോകുന്ന ഒരവസ്ഥ പോലെ ആയിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പം ഏഹ് ഈ കൊ കൊച്ച് അല്ലാ ഈ കൊച് നമ്മക്ക് മകളെ കെട്ടിച്ചു വിടണം ഏഹ് കല്യാണം വന്നു കഴിയുമ്പോഴത്തേക്ക് ആ അച്ഛന്റെ ഒരു ദുർവിധി കൊണ്ടാണ് ആ പേരൻസ് അങ്ങനെ പറഞ്ഞു ചിന്തി ച്ച് പോണത് അല്ലേ അവരെ പഠിപ്പി അഹ് എത്ര പഠിപ്പിച്ച്
പണ്ട് കാലത്തെ പോലെ വന്നില്ലെങ്കി കൊള്ളാം പണ്ടക്കെ എന്താവെ നമ്മടെ നല്ലൊന്നും അല്ലന്ന് തോന്നുന്നു വെളിലൊക്കെ ആണെങ്കിൽ ഈ പെങ്കൊച്ചുങ്ങള് ഉണ്ടാവുമ്പം ആണെന്നറിയുമ്പ ഈ റ്റി തന്നെ വെച്ചിട്ട് ഗർ ഏയ് അവര്ടെ ലിംഗ നിർണ്ണയം ഉണ്ടാരുന്നല്ലോ ആഹ് ലിംഗം നിർണ്ണയിക്കാൻ നേരത്തെക്കെ പറ്റുവാരുന്നല്ലോ അപ്പൊ തന്നെ പെണ്ണാന്ന പറയുമ്പം കൊന്ന്കളയുന്ന് കാലോണ്ടാര്ന്ന് ഓർമ്മയുണ്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ല പറഞ്‌ കേട്ടിട്ടുണ്ട്
ണ്ട്‌ ആഹ്
അഹ് അപ്പൊ എന്താ പെണ്ണാകുമ്പം ചെലവ് കൂടുതല അവിദ്യ വിദ്യ വിവാഹം ചെയ് യക്കണം അങ്ങനങ്ങനെ അപ്പൊ അതുകൊണ്ട് പെങ്കൊ ച്ങ്ങളാന്നറിയുമ്പം കൊന്നുകളയുന്ന ഒരു കാലോണ്ട് ആഹ് പറഞ്ഞത് ഇപ്പം ഷേ ഇപ്പ അതൊക്കെ മാറിയാരുന്നു പക്ഷെ ഇപ്പം ഗോൾഡ് റെയ് റ്റ്‌ക്കെ ഇങ്ങനെ കൂടുമ്പം വിചാരിക്കും അയ്യോ എന്റെ മോളെ എങ്ങനെ കെട്ടിക്കൂല്ലേ ആഹ് ഒരു കാലത്തോട്ട് വന്നില്ലെങ്കി കൊള്ളാം
അത് തന്നെ പെങ്കൊച്ചാന്ന് അറിയണേ അവരുടെ ഒരു ചങ്ക് തകർന്നു പോണ ഒരവസ്
എന്നാ പെണ്ണിന് പെണ്ണ് വേണം ആവ് ങ്ങാനം
ഇല്ലാതെ സമൂഹത്ത് ജീവിതവില്ലല്ലോ അങ്ങനെ ആഹ് ഒരു പേ വെർ കെട്ടിക്കുന്ന ആമ്പിള്ളേരുടെ ആമ്പിള്ളേരും അവരുടെ വീട്ടുകാരും ചിന്തിച്ചാ ഒന്നും വേ
ഒന്നും വേണ്ടാന്ന് വെച്ചല്ലേ അങ്ങനെ വെച്ചാ ക്കെ അവരുടെ ജീവിതം തുടങ്ങുന്നല്ലേ അപ്പം എന്തുവാ സ്വർണ്ണത്തിനേക്കാട്ടും പണത്തെക്കാട്ടും ഏ ധാനം പെണ്ണിനാണെന്ന് മനസ്സിലാക്കുന്നവർ ആണെങ്കി ഓക്കെ അവരൊന്നും വേണ്ടാന്നും പറഞ്ഞ് കൊണ്ടോവും
ആ അങ്ങനെ ചിന്തിക്കുന്നോര് അപൂർവ്വണല്ലോ കാരണം ഒരു പത്ത് പവൻ കിട്ടിയാ മകൾ മക്കൾ രക്ഷപ്പെ ട്ടുന്നുള്ള ചിന്തിക്കുന്ന ആൺകുട്ടികളുടെ അമ്മമ ആ
പത്ത് പവൻ വേണമെങ്കി ഒരു ലക്ഷം വെച്ചാലും പത്ത് ലക്ഷം പിന്നെ പണിക്കൂലി അതെല്ലാം കൂടെ കൂ ടിട്ടാണെങ്കിൽ പതിനഞ്ച് ലക്ഷമെങ്കിലും നോക്ക്
ആ സ്വർണം മാത്രം അതന്നെ പിന്നെ ചെലവ്കള് കല്യാണത്തിന്റെ ഡ്രെസ്സിങ് മേക്കപ്പ് എല്ലാം കൂടെ കൂടി അല്ലേ അതെ അങ്ങനെ
ഒക്കെ ആയിരിക്കുവല്ലോ
അങ്ങനെയൊക്കെ ആയിരിക്കും അത് ന്നെ
കൃത്യം പറഞ്ഞ പണ്ട് ജീവിച്ചോരാ സ്വർഗ്ഗ തുല്യായിട്ടുള്ള ജീവിതം ജീവിച്ചേ കുറച്ച് കഷ്ടപ്പാടും പട്ടിണിയൊക്കെ ഉണ്ടെന്നേ ഉള്ളു
ഉണ്ടെന്നേ ഉള്ളു അതിപ്പം അപ്പൊ അപ്പൊ തന്നണ്ട് ചക്ക മാങ്ങ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് അത് നല്ല ഫ്രഷ് ഫുഡും കഴിക്ക ആഹ് ഇപ്പം ആഹ് ആഹ് ആയിക്കോട്ടെ ശരി എന്നാ ഉം